ഹലോ
ആഹ് കേക്കില്ലേ
ഹലോ ഉ
ആഹ് കേക്കണില്ലേ
ഉ ഇച്ചിരി ദൂരന്ന് കേക്കണ് പോലെ.
എന്ത് ഒന്ന് ഉറക്കെ പറയോ
ഇത്തിരി ദൂരന്ന് കേട്ട പോലെ തോന്നി അതാണ് ഞാൻ പറഞ്ഞ.
ഇപ്പൊ കേൾക്കണില്ലേ ക്ലിയർ അല്ലേ
ആഹ് എന്നാലും ചെറുതായിട്ടുള്ള പോലെ
ആഹ എന്താ വിശേഷം?
നല്ല വിശേഷം ചരി സൗണ്ട് കുറവാ തോന്നണ
ആഹ ഇപ്പൊ എന്താ വിശേഷം
ആ ഇപ്പ കേൾക്കണ്ട്. ഇപ്പ റേഞ്ച് കൂടി തോന്നുന്നുണ്ട്. നല്ല വിശേഷം. പക്ഷെ എന്തൊക്കെ നി്ന്റെ വിശേഷങ്ങൾ.
ഉം നല്ല വിശേഷം. അങ്ങനെ പോണ്. ചായുടിച്ചോ?
ചായ കുടിച്ചു
എന്തേന്നു ചായക്ക്
ചായകുടി കഴിഞ്ഞില്ലേ
ആഹ വിടെ കഴിഞ്ഞു ചായക്ക് എന്തായിരുന്നു കടി
ആഹ്
ചായയ്ക്ക് എന്തയ്ന്നു കടിചോയ്ക്ക.
ചായക്കെ എന്താ ഈ ബേക്കറി.
ശരി എന്നിട്ട് ഇപ്പ എന്താ ഫ്രീ ആയിട്ട് ഇരിക്കപ്പ
കൊച്ചുങ്ങളൊക്കെ സ്കൂട്ടന്ന് ആഏ ഹ്
ഒന്ന് ഒറക്കെ പറഞ്ഞു കേക്കിണില്ല ചെറുങ്ങനെ കേക്കണള്ളൂ ഇങ്ങൾ പറണേ.
മ് ഇനി ഒന്നും കൂടെ റേയിഞ്ചള്ളോടത്ക്ക് വാ.
ഞാൻ ഫുൾ റേഞ്ചിള്ളോട്ത്താണ് ഇപ്പ നിക്കണത്
ആ ഇടക്ക് നല്ല സൗണ്ട് കേൾക്ക്‌ണ്ട് ഇടയ്ക്ക് കേക്കണില്ല
അത് ഞാൻ ഫോൺ എടുത്ത് പിടിച്ചിട്ടാ
ഏഹ്
ഫോണ് നല്ലോണം വായന്റെടെ കൊണ്ടയ്‌ച്ചിട്ടാ സംസാരിക്കണ അതാണ് അത്ര സൗണ്ട് വന്ന്
ഉ അല്ലെ നല്ല ദൂരന്ന് കേക്കണ പോല്ലേ സോ ഫോണ എവിടെയ വെ ഇച്ചിരി ദൂരന്ന് സംസാരിക്കണ പോലെത്
ആഹ ആഹ അത് ശെരി
പിന്നെ വേറെ എന്താ വിശേഷം അല്ല കൊ കൊച്ചുങ്ങള് സ്കൂള് പോണില്ലേ ചോയ്ച്ചതാ ഏഹ കൊച്ചുങ്ങള് സ്കൂളിട്ട് വന്നില്ലേ ചോയ്ച്ചതാ
ഏ ഇന്റെ കല്യാണം കഴിഞ്ഞില്ല
അല്ലേ അത ഞാൻ ചോദിച്ചു സ്കൂള് പോണോരു ഉണ്ടോന്ന് ചോദിച്ചത്
ആഹ ഞാൻ കേട്ടിട്ടില്ലേ
ഉം
കല്യാണണം കഴിച്ചില്ല. പിന്ന ഇങ്ങക്ക് എത്ര കുട്ട്യാള് ഇണ്ട്
ഏഹ്
ഇങ്ങക്ക് എത്ര കുട്ട്യാളുണ്ട്
ഇനിക്ക് രണ്ടാളുണ്ട്. ഒരാള് മദ്രസൽ പോയി ഒരാൾ ഇവിടെ തൊട്ടിൽ കിടക്ക്ണു
ഏ എത്രലേ പഠിക്കെണെ മൂത്തോൻ
ഏഹ്
മൂത്തട്ടി എത്രേലാ പഠിക്കണേ
അവന് ഒന്നാം ക്ലാസ്സിൽ
ആഹ ശരി മറ്റേ ചെറ്യേ കുട്ടിക്ക് എത്രായി വേകുന്നരാണോ അപ്പ മദ്രസ ണ്ടാവാ
ആ സ്കൂള്ട്ട് വന്നിട്ടാണ് മദ്രസ
ആ സാധാരണ നമ്മളവിടെ ക്കെ ഒന്നു മുതൽ നാല് വരെ രാവിലെയും പിന്നെ അഞ്ച് തൊട്ട് ഏഴ് വരൊക്കെ മറ്റേ നമ്മള് വൈകുന്നേരൊക്കെ ഇണ്ടാവല്
അതെ ചെറിയ കുട്ട്യള്ക്ക്‌ രാവിലെ വല്ലിയൾക്ക് വല്യേ കുട്ടിൾക്ക് വൈകുന്നേരം ഇവിടെ അങ്ങനല്ല ഇവിടെ ചെറിയ കുട്ടികൾക്ക് അ കാരണം രാവിലെ നേരത്തെ ഇപ്പോ സ്കൂളിൽ പോകണല്ലോ
ആഹ ആഹ
അതോണ്ട്
കൈയ്യ്ണ്ടാവൂ ല ലേ എന്നിട്ട എന്താ വിശേഷം അങ്ങനെ പോണ് ഫുഡൊക്കെ കഴിച്ചില്ലേ ആഹ ചായൊക്കെ കടിയൊക്കെ ഇണ്ടാക്കിന്ന് ഹസ്ബന്റ് ഇണ്ടോ നാട്ടില്
ഏഹ് ആ ഇൻ
ഹസ്ബൻഡ് ഹസ്ബൻഡ് നാട്ടിലുണ്ടോ ചോയ്ക്കാ
നാട്ടിലെ ഫാമിന്റെ ജോലി.
എങ്ങനെ
പിന്നെ
ഹസ്ബൻഡ് എന്താ ചെയ്യണ്ന്ന് ചോയിക്കാ
ഫാം ആണ് ഫാം
ആഹാ ആഹാ ശരി ഇന്നിട്ട് വേറെ എന്തൊക്കെ വിശേഷം ഇങ്ങളെ വീട്ടില് ആരൊക്കെ ഉള്ളത്
ഇപ്പ എന്താ പഠിക്കാ
ആഹ് ഞാൻ പഠിക്കാണ്
ആ വീട്ടില ഉം ഉമ്മയുണ്ട് ഞങ്ങളും ഹസ്ബൻഡ് ഞാനും രണ്ട് കൊച്ചുങ്ങളും.
ശരി ങ്ങൾ എവിടെ കറക്റ്റ് ഇപ്പം സ്ഥലം എവിടെയാണ് നിങ്ങളപ്പോ സ്ഥലടെ ചോയിക്കാം?
കേക്കണില്ല
നിങ്ങളിപ്പോ എവിടെ കറക്റ്റ് സ്ഥലംന്ന് ചോദിക്കാം?
പിന്നെ വേറെന്താ അവടൊ മഴയൊക്കെ ഉണ്ടോ?
ഇല്ല ഇവടെ ഇന്നലേ മിനിഞ്ഞന്നൊക്കെ നല്ല മഴ ഉണ്ടായിന്ന് ഇന്നിപ്പോ മഴന്നും ഇല്ല
ഇല്ല ഇവിടിന്ന്‌ കുറവാ.
എ വേറെന്തൊക്കെ മദ്രസ എപ്പള വിടാ കുട്ടീന്റെ
നല്ല ഒരിച്ചിരി സൗണ്ട് കൂട്ടി സംസാരിക്ക് കേൾക്ക്ണില്ല.
ആഹ് നിങ്ങള് നിങ്ങള് പറയണതു എനിക്ക് കേക്ക്ന്നില്ല ചെറുങ്ങനെ കേൾക്കുന്നുള്ളു
ആഹ്.
ആഹ് പിന്നെ വേറെന്തൊക്കെ വിശേഷം കുട്ടി എപ്പളാ മദ്രസ വിട്ട് വര
അവന് ആറ് മണിയാവും. ആറ് മണിക്ക് മദ്രസ വിടും ആ അടുത്ത് തന്നെ ന്നാലും കൊണ്ടു പോയിആക്കണം. ഓന്റെ ഉപ്പ കൊണ്ട് പോയിയാകും. ഇനി മത മഗ്‌രിബിന് മത നിസ്കാരം കഴിഞ്ഞ് വരുമ്പ കൊണ്ടരും മദ്രസ ആറ് മണിവരേ ഉള്ളൂ അവനങ്ങനെ അവിടെ ഇരിക്കും ഉസ്താദിന്റെ അടുത്ത് ഇരിക്കും
ആഹ് ശരി ന്നിട്ട് പള്ളി കേറി നിസ്കരിച്ചിട്ട് ഒക്കെയാവൂല്ലേ വര.
വേറെന്താ എന്താ ചായക്ക് കടി ഇണ്ടാക്കി
സ്കൂൾലൊക്കെ പോവാൻ മടിയാണോ കുട്ടിക്ക്
ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല.
ആ ഉഷാറായിട്ട് പോവോ?
ആ സ്കൂൾല് മർസൊക്കെ ഉശാറാ കുഴപ്പൊന്നുല്ല
ആഹ് എട്ത്തന്നെണോ സ്കൂളുള്ളത്
ആ അല്ലല്ല അവന് ബസ്സിന് പോണം രാവിലെ
ആഹ് ആഹ് ശരി സ്കൂൾ ബസ്സിലാ പോവല്
ആ സ്കൂൾ ബസ് സ്കൂൾ ബസ്സ് വരും ഒൻമ്പത് മണിന്റുള്ളില് വരും അപ്പക്ക് പോവും എല്ലാം റെഡിയാക്കി. ഏ
എപ്പളാ ക്ലാസ് തുടങ്ങല് ചോയ്ക്ക
ക്ലാസ്സ്‌ ഒൻമ്പതാരയൊക്കെ ആവുമ്പോ തുടങ്ങും.
ആഹ് ആഹ് ശരി
നാനും പ്രൈവറ്റില ആണ്ടേയ അപ്പ ആഹ്
വേറെ എന്തൊക്കെയേ ചോദിക്കാ നിങ്ങളെ വീട്ടില് ആാരൊക്കെ ഉള്ളത്.
വീട്ടിലോ? ഇവിടെ
ആഹ്
ഇവിടാ ഉമ്മണ്ട്. പിന്നെ ഞങ്ങള് അന്നെ.
നിങ്ങളെ വീട്ടിലോ
ആ അവിടെ എനിക്ക് അഞ്ചാങ്ങളര് ണ്ട്. ഏട്ടത്തി, അനിയത്തി, ഉമ്മണ്ട്.
കളെന്താ എയ് മക്കളോ ഏഴാ ഏഴു കുട്ടികളാണോ നിങ്ങള്?
ഞങ്ങള് എട്ടാള് അഞ്ചാണ് മൂന്ന് പെണ്ണും
ആഹ് ശരി വലിയ ഫാമിലിയല്ലേ? എല്ലാരും കല്യാണം കഴിഞ്ഞോ?
എല്ലാരിം കല്യാണം കഴിഞ്ഞ്. നീ എന്താ പഠിക്കണ്? ഏ. നീ എന്താ പഠി. നീ എന്താ പഠിക്കണെ?
ഞാന് ഒപ്റ്റോമെറ്ററി കഴിഞ്ഞിന്ന്. കഴിഞ്ഞിപ്പം. ഡി എഡിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് നിക്കാ.
ഉം.
ഉം. ങ്ങള് ഏതുവരെ പട്ച്ചേ?
ഞാനോ ഞാനിപ്പോ കൊറഞ്ഞാള. പത്ത് കഴിഞ്ഞ് പോയില.
ഏ. പ്പന്തേൽ വർക്ക് ചെയ് ചെയ്യ്ണ്ടോ?
ഇല്ലല്ല. അർക്കൊന്നുല്ല.
ഏ. ഫ്രീ ആവുലേ. അ ട്ട്യോളക്കായതും
ഓൺലൈന് ആയിട്ടൊക്കെ ഓരോന്ന അങ്ങനെ ലൊക്കെ പോയിന്നല്ലാതൊന്നുല്ല.
അയ് ശെരി. ഇത് വരായി ട്രിപ്പ് ഒക്കെ പോലില്ലേ? ട്രിപ്പ് ഒക്കെ പോകലില്ലേ?
ആ. ട്രിപ്പ് ഞാന് ഒത്തിരി ദൂരാണ് എൻ്റെ വീട്. അവിടെ ഇപ്പ പ്രസവിച്ചടക്കാണ്. കൊച്ചിന്‌ ന്നാല് മാസായി. വന്നിട്ട്പ്പൊ ഒരു മാസയിട്ടോ. ഞാൻ രണ്ട് മാസം മൂന്ന് മാസം ക്കെ കൂടുമ്പൊളൊള്ളു പോവല്.
ഏ. ലാസ്റ്റ് ആയിട്ട് ഇപ്പ എങ്ങട്ടാ പോയിന്യേ? ട്രിപ്പ്. ലാസ്റ്റ് ആയിട്ട് ഇപ്പ എടുക്കാ പോയിന്ന്യേ ചോദിക്കാ ട്രിപ്പേ?
ഇല്ലല്ല. ലാസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ പ്രസവിച്ചടന്നപ്പോ എൻ്റെ വീട്ട്ക്ക് വന്നിട്ട് ഒരു മാസായി. ലാസ്റ്റ് ആയിട്ടൊന്നും പോയി. പിന്നെ ടൂറൊക്കെ പോകുമ്പോ ആങ്ങളാരൊക്കെ നട്ടിലുണ്ടെങ്കിലൊക്കെ അങ്ങനെയൊക്കെ പോക പോക്കില്ല.
ശരി. ഹസ്ബൻഡന് പിന്നെ നാട്ടിൽ തന്നേണല്ലോലേ പണി.
ഹസ്ബന്റിന് പിന്നെ നാട്ടിൽ തന്നാണല്ലോ ലേ പണി ന്ന് പറിയ.
ആ നാട്ടി തന്നെ.
ഉം. ഇമ്മിം ഇപ്പിം ക്കെ ണ്ടോ?
വേറെന്ത് പറയ്ണു.
ഇമ്മിം ഇപ്പിം ക്കണ്ടോ?
അവിടെ ഉമ്മയള്ളൂ. ഇവിടെം ഉമ്മയുള്ളൂ.
ഏ ശരി. കൊറേ ആയോ മരിച്ചിട്ട്.
ഉം. ന്റെ പ്പ മരിച്ചിട്ട് ന്റെ പ്പ മരിച്ച് രണ്ടു മാസം, കയിഞ്ഞിട്ടേന്നു ന്റെ കല്യാണം. ഇവിടെ ഞാൻ വന്നൊരു വർഷം കഴിഞ്ഞിട്ട് ഇവട്ത്ത ഉപ്പ മരിച്ചു.
ആ ആ ശരി. ഉം...
എനക്ക് ആരൊക്കെ ഉണ്ട്?
എനിക്ക് വിടെ താത്തണ്ട്. പിന്നെ അനിയ
ഒരു തീരുമാനം ങ്ങള് ഇല്ലാന്ന് പറഞ്ഞില്ലേ കേട്ടില്ലേങ്കി എപ്പോഴപ്പോഴും ചോദിക്കേണ്ടത്? ആഹ്. ന്താ?
വേറെന്താണ്. പോണ്. ഉം. ചെറിയ കുട്ടി എവിടെ എന്നിട്ട് ഉറങ്ങാണോ?
അവന് ഒറങ്ങാ തൊട്ടില്.
ഉം. രണ്ടു ആണാണോ?
ആ. രണ്ടാങ്കുട്ടിയള്.
ആ. ശരി. ഹസ്ബൻഡ് ഇപ്പൊ വീട്ടിലുണ്ടോന്നട്ട്? ഹസ്ബന്റ് ഇപ്പൊ വീട്ടിലുണ്ടോ ചോയിക്കാ?
ആഹ് ണ്ട് അവരും ഉമ്മ്യഅവരും കൂടെ വർത്താനം പറയാ
ആഹ് ആഹ് ശെരി. പണികളൊക്കെ കഴിഞ്ഞോ? ഫ്രീ. ആയിട്ടിരിക്കാവു
ആഹ് പണികളൊക്കെ കഴിഞ്ഞ്. ചോറൊക്കെ ഒന്നായിട്ട് വെച്ച്
ആഹ് ഉച്ചക്കന്നെ ആണോ രാത്രിക്കൊള്ള ഫുഡൊക്കെണ്ടാക്കല്
ഉം ട്ടൊക്കെണ്ടാക്കും ചോറ് ഒന്നായിട്ട് ചോറും കുട്ടാനൊക്കെവെക്കും. അപ്പ പിന്നെ പണികളൊക്കെ കൊറവാ
അല്ലെ ചെല വീട്ടിലിപ്പ ചപ്പാത്തിയ ഒക്കെ ആണല്ലോ രാത്രി ഉണ്ടാവ
ഏ
ചേലോടത്തൊക്കെ ചെലപ്പം രാത്രി ചപ്പാത്തിക്കെയാണല്ലോ ഉണ്ടാക്കാറ് എല്ലാരും ഫുഡ് തന്നെ കയിക്കല് ലേ?
ഉം അങ്ങനെന്നുല്ല ചപ്പാത്തിവാണന്നൊന്നുല്ല ചോറ് രാത്രി രാവിലെ അവൻ പോവുമ്പോ വെക്കണല്ലേ രാവിലെ സ്കൂൾക്ക്
എന്നിട്ട് വേറെ എന്തൊക്കെയ വിശേഷം? കെ എസ് ആർ ടിസി കുട്ടികളൊക്കെ ചെറിയ കുട്ടിയായോണ്ട്. ഇപ്പ കെസ് ആർ ടി സിൽ എവിടക്കും പോയിട്ടൊന്ന ഉണ്ടാവില്ല അല്ലേ
എ
കെസ് ആർ ടി സി ഇപ്പ ഫ്രീ ഒക്കെ അല്ലെ അയ്കൊണ്ട് ഇപ്പ കുട്ടി ചെറുതുകൊണ്ട് ഇപ്പ എങ്ങട്ടും പോവാനും പറ്റുണ്ടാവില്ല അല്ലെ
ഏയ് ഫ്രീള്ളയിലൊക്കെ കേറിയോ
ആഹ് കോ ഞാൻ കേറിയൊക്കെ ചെയ്തേന്നു
എന്നാ ശെരി.
ആഹ് ന്നാ ഓക്കെ.
ആ ശെരി